ഹലോ കേൾക്ക്ണില്ലേ ആഹ് കേൾക്കണില്ലേ
ആഹ് കേക്ക്ണ്ട് പറഞ്ഞോളൂ
ആ എന്തൊക്കെയാ എന്തൊക്കെയാ വിശേഷം
എന്താണോ വിശേഷം
ഉം എന്ത നല്ലതന്നെ എങ്ങനെ പോണ് എന്തക്കണ്ടാ അവിടുത്തെ വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോക്ണ്ട്
ങ്ങടെ ചായ കൂടി ഒക്കെ കഴിഞ്ഞ ചായ എപ്പള വൈകുന്നേരം അതോ മഗ്രിബിനോ
ചായ അങ്ങനെ കുടിക്കലില്ല വൈകുന്നര കുടിക്കണേല് കുടിക്ക പക്ഷെ ഇടക്കൊക്കെ കുടിക്കുള്ളൂ വല്യതാല്പര്യല്ല
ആ അതാണ് ചായയല്ലേ നല്ലതല്ലല്ലോ
ഉം ഉം നിങ്ങള എപ്പഴാ കുടിക്കല്
ഞങ്ങളും അങ്ങനെ എല്ലാരും എല്ലാരും അങ്ങനെ ഒന്നിച്ചിണ്ടെങ്കി കുടിക്കും അല്ലെങ്കില് ഒറ്റക്ക ആവുമ്പോ കുടിക്കാറില്ല വെള്ളം എന്തെങ്കിലുമൊക്കെ ചെപ്പോ കുടിക്ക അങ്ങനെ എന്തെങ്കിലും ജ്യൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോ നല്ല ചായയോണ്ട് വല്ിയ താല്പര്യല്ല ഉ ഉ പിന്നെന്താ ആ സ്പെഷ്യലായിട്ട് എല്ലാരും ഞങ്ങള് ർഞ്ഞ വല്യ ഫാമിലിയാണ് ഞങ്ങ കൂടുമ്പോഴൊക്കെ അതേമാ ആങ്ങളൊക്കെ നർത്തന്മാരോ ആരെങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഞങ്ങ ഉണ്ടാക്കലുണ്ട് ആരെങ്കിലൊക്കയിട്ട് ഇണ്ടുണ്ട് അധിക ദിവസവും ഞങ്ങള് ഇണ്ടാക്കലുണ്ട് പിന്നെപലെ ഞങ്ങള ഇവിടെ മ ആ എല്ലാരും കടുമ്പോൾ ഉണ്ടാക്കലുണ്ട് പിന്നെ ഞങ്ങള് ഇവിടെ പോ പോലെയൊക്കെ മുത്തച്ഛനും എന്റെ ഹസ്ബൻഡ ഒക്കെ പോലക്ക ഇ നട്ടന്ന് ഗൾഫിൽന്ന് വന്നിട്ടുള്ളു അങ്ങനെ അല്ല ഇമ്മടെ മത്ത് ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠനും ഹസ്ബൻഡ ഒക്കെ ഇപ്പ നാട്ടന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ അപ്പൊ ഞങ്ങളക്കെ കൊശൊക്കെ ഉണ്ടാക്കല്ണ്ട് എങ്ങനെ
കൊറായേ വന്നിട്ട്
ല്ല ഒരാഴ്ച ആായിട്ടുള്ളൂ മറ്റലും മുത്തച്ഛന് ഒരു മാസം എറെ ഹസ്ബന്ഡ ഒരാഴ്ച്ച അപ്പ ഞങ്ങള് എങ്ങനെ
ആ അവരടത്തൂലെ വീട്ടില്
ആ ഞങ്ങള് ഒന്നിച്ചാണ് ഞങ്ങളാണിപ്പം തറവാട്ടിലാണ് വീട് പണി നടന്നൊണ്ടിക്കണുള്ളു ഇനിയിപ്പോ അടിപണി അടിപ്പണി ഉണ്ട് അല്ലാത്ത പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ അതേ മറ്റവൾക്കും അങ്ങനെയ മറ്റവൾക്ക് ഇപ്പം ഈ കുറി ഇനിപ്പോ അടുത്ത മാസം അവര് വീട് കൂടി ഇരുരിക്കേക്കാരം പുതിയ വീട് പണിപ്പോ തുംന്ന് വീട് പണി പെയിന്റിംഗ് പണിയാണ് അങ്ങനെ നടന്നോ അങ്ങനെ നടന്നോണ്ട് നിക്കാണ് പിന്നെ ഒരാളും കൂടി ഇണ്ട് വീട്ടില് ഇളയച്ഛനേം ഓല് ഇണ്ട്
ഉം എല്ലാരും കല്യാണം കഴിഞ്ഞത് ആയിരിക്കുലെ.
എങ്ങനെയാ
വീട്ടിലുള്ളരു കല്യാണമൊക്കെ കഴിഞ്ഞായിരിക്കും.
ആ കല് എല്ല എല്ലാ വരും കല്യാണം കഴിഞ്ഞിക്കണ് പെങ്ങമാരുതും ആണുങ്ങും എല്ലർക്കും കഴിഞ്ഞിക്കണ് അവിടങ്ങള് എങ്ങനെയ വീട് സ്വന്തം വീടോ അതോ തറവാട്
ഞാന് പഠിക്ക്യാ
ആ പഠിക്കണില്ലേ എത്രയിലാ പഠിക്ക്ണ്
ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു രണ്ട് മാസായി അങ്ങനെ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് ചേർന്നു. പ്പ അന്ന് മുതൽ സ്റ്റാർ പിന്ന ഞാൻ ഫസ്റ്റ്റ്റിത്തെ ദിവസായിരുന്നു ഇന്ന് ക്ലാസ്സില്.
ഇങ്ങനെ ഓൺലൈനിലായി അതോ അതോ
അല്ല ഓഫ് ലൈൻ അല്ല പോയി വരലാ
ആഹ് അതെ അതെ എങ്ങനെ ബസ്സിനോ
എങ്ങനെ
എങ്ങനെ പോവാ ബസ്സിനോ
ആ ബസ്സിന് രാവിലെ ഒരു ഒമ്പതരക്കവുമ്പോ പത്തുമണിക്കാ ക്ലാസ് ഒമ്പതരക്കെ ആവുമ്പോ പോകും
ആ ആ ആ
ഭർത്താവ് ഉണ്ട് പിന്നെ അനിയ
ആഹ് ആഹ് പിന്ന ആ ടൈമിലൊക്കെ നല്ല തിരക്കല്ലേ ബസ്സിലൊക്കെ.
ഒമ്പത് മണി വരെ നല്ല തിരക്കാണല്ലേ പക്ഷെ ഒമ്പത് ഒമ്പതിന്റെ ബസ്സിലങ്ങനെ തിരക്ക് ഉണ്ടാവില്ല
ആ ഉണ്ടാവറില്ലല്ലേ ആഹ് സാധാരണ ഈ ആ അല്ല സ്കൂൾ ടൈമിലൊക്കെ ആവുമ്പളേ ന ആഹ് അതാണ് നല്ല. നല്ല തിരക്കായിരിക്കും കാരണം ആ സ്കൂൾ ടൈമിലും അതെ സ്കൂൾ വീടണ ടൈമിലും നല്ല തിരക്കെ ഞമ്മുക്ക് ചെറിയ മ മക്കളെയും കൊണ്ടൊന്നും പോവാൻ കഴിയൂല ഉം അവിടെ വീട്ടിലാരൊക്കെയുണ്ട്.
ടെ ഉമ്മയും ഉപ്പേം താത്തെ
ആഹ് കല്യാണം കഴിഞ്ഞതാ താത്താന്റെ
ആ താത്താന്റെ അത കല്യാണമൊക്കെ ഓള് ഫാർമസി പഠിച്ചിനി ഓളെ കൂ ഇവിടെ വർക്കെയ്യാ
ആ അ ആ
ഇല്ല ഇപ്പവടല്ല ഏ ഇല്ലല്ല
ആ
ഫുഡൊക്കെ രാവിലെ ഉണ്ടാക്കിയേക്കുലെ
ഫുഡ്‌രാവിലെ ഉണ്ടാക്കും പിന്നെ
ഇപ്പരാത്രിക്കക്ക് ഉണ്ടാക്കും
ആ രാത്രിക്ക് ഇന്ന്ണ്ട് ചെലദിവസം തി കഞ്ഞില്ലന്നുണ്ടെങ്കിൽ ഞങ്ങള് രാത്രി ഒന്ന് നോക്കും പിന്നെ രാത്രി ഇവിടെ ഓൽക്കൊക്കെ ആണുങ്ങൾക്ക് ചപ്പാ പ്പാത്തിയാണ് ചോറ് കഴിക്കൂല അപ്പൊ ചപ്പാത്തിയാണ് ചോറ്ഏ കഴിക്കൂല അപ്പൊ ഞാ അത്ണ്ടാക്കും നിങ്ങളങ്ങനെ ഫുഡ് ഒന്നി ച്ച്ണ്ടാക്കലോ അതോ ഫുഡ് എങ്ങനെ ഒന്നിച്ച്ണ്ടാക്കല
ഫുഡ് ആ അവിടെ രാവിലെ വെക്കല പിന്നെ രാത്രി വേറെ വക്കല് അതു മാത്രമേ കഴിക്കുള്ളൂ എല്ലാരും
ആ കോളേജ് പോകുമ്പോം കൊണ്ടുപോവയ്ക്കരലെ ഫുഡ്
ഞാൻ ഇന്നെക്ക് ഫസ്റ്റ്തേദോസ പിന്നെ ഫ ഫസ്റ്റ് കുറചച്ചോസം ച്ചെവരെ ഉണ്ടാവുളളും പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞ് എന്താ ചെലപ്പോ വേണങ്കിലും ഉച്ച വരെ ഇരുന്നാ മതി വൈകുന്നേരംവരെ ഇരിക്കണോലും ഉണ്ട്
അപ്പോ ഫസ്റ്റ് ഇയ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണോ അതോ
ഡിഗ്രി കഴിഞ്ഞാണ്
അങ്ങനെ ആ ഓ ഓ ഞാന് ആ ഞാൻ ഡിഗ്രി എന്ന വിജാരിച്ചത് ഞാൻ ഡിഗ്രി ക്ലാസ്സിന് തൊടങ്ങ ആ
ഉം ഉം കഴിഞ്ഞിട്ട് പ്പര രണ്ട് മാസായി ഡിഗ്രി കഴിഞ്ഞിട്ട്
അ ആ ആ പിന്നന്ത
സുഖല്ലേ
ക്കെയായിട്ട് ജലദോശം പുടിച്ച് ക്ണ്
ഏ ഇപ്പല്ലോടിലുംപനിയൊക്ക ആണല്ലോ മഴ മഴ ഇണ്ടായിനോ ഇന്ന്
മഴ പെയ്‌ത്‌ട്ട്‌ ഇപ്പരു മൂന്നാലീസയ്ക്ക്ണലോ എടെയ്ക്കൂടി ചെറുതായി ചാറ്റി പോവും
അങ്ങനെ ഇവ്വടെ രണ്ടുസായി നല്ല വെയില്
ആ നല്ല വെയിലാണ് ആ ചൂട് ഉം നല്ല ചൂ വെയിലാ ഇപ്പ അയ്നെയിട്ട് വലി
ആ അതന്നെ. മഴ ആവുമ്പോ തണ്
ആ തണുപ്പ് തണുപ്പാല് പിന്നെ ങ്ങള്കൊറേ ആൾട്ടാരും ഉണ്ടാവുന്പ്ബം ഡ്രസ് എത്രണ്ടായി ഉണങ്ങി കിട്ടൂലല്ലോ വടം ഐയനുമേ ഉണക്കിയാലും ഉണങ്ങൂല നമ്മക്ക മക്കക്സ്കുപോണേ എത്ര
ചെടികളൊക്കെ ഇണ്ടാക്കല്ല്ണ്ടോ
ചെടികൾ ഇവിടെ ഇല്ല ഞങ്ങള് രാവിലെ ഡോൺ ഹാരിയാണ് ഡോൺഹാരിയ ല്ലാണ്ട് വെള്ളത്തി ണ്ടെങ്കിൽ ഇല്ല ഇണ്ടാ ഇന്ന് ഇണ്ടാവൂലാ മേ ന്നര് വീ ട മേലെയോണ്ടെ ഞമ്മക്ക് ഇണ്ടാവാ മ്മക്ക് ഇണ്ട വെ താല്പര്യ ഇല്ലല്ലോ.
മ് അതെ. ഇപ്പ ആർക്കും ചെടികളൊന്നും ഉണ്ടാക്ക താല്പര്യല്ലല്ല.
ആ കാണാൻ നല്ല രസമാണ് ശാണ് കാണൻ രണ്ടവാ നമ്മക്ക് പിന്നെ അതൊണ്ട് രു ഇൻ
മ് മ്
അതക്കെ ഇവിടെ ഇമ്മ ഇല്ലന്ന് പച്ച കറികളൊക്കെ പ്പ പിന്നെ ഞങ്ങളല്ലേ ഞങ്ങക്ക് മടിയാണ് ഉണ്ട ഉണ്ടാക്കിട്ടുണ്ടാവുനുല്ല. അവിടെ എന്താ
ട്രിപ്പ ഒക്കെ പോവാലുണ്ടോ
ഓ ട്രിപ്പുണ്ട് ട്രിപ്പുണ്ടായി ഇ ന്നലവരെണ്ടായി ഇന്നലേ ഓല്നിന്നോടെ
ആ അല്ലോ എവിടെ ഒന്നുംണ്ട് ഇങ്ങനെ പോവലായിരിക്കലെ എന്നോ എല്ലോ പെരലും കുടുംബക്കാരടുക്കൊക്കെ പോവലായിരിക്കൂലെ
ട്രിപ്പ് ആയിട്ട് ഇ ഇപ്പോ ലോങ്ങക്കെ മക്കൾക്കും സ്കൂള ഇല്ലാത്ത ദിവസല്ലേ പറ്റുള്ളൂ കഴിഞ്ഞ ആഴ്ച പോയി ഇനിയിപ്പ അടുത്താഴ്ച വിചാരിക്കണ സ്കൂൾ പിന്നെ കൊറ ദിവസം
മക്കളപ്പള സ്കൂള പോല്
ഒരാള് ത്തെപ്പോ ഒരാൾക്ക് പത്തെര്ക്കാണ് ഒരാൾക്ക് ഒമ്പതെര്ക്ക് ആണ്
എങ്ങനെ പോവാ ബസ്സിലോ
ത്തെ ഓട്ടെൽ ഇവടെ അട്ത്തെന്നെയെൺ ഞാൻ പിന്നെ നട്ക്കാൻ തെന്നൊള്ളു പ്പം ഞാൻ ഓട്ടോലാക്കി ചെറിയ യു കെ ജിയിലാണെ അപ്പ ഞമ്മക്ക് എപ്പളും ഇങ്ങനെ ആക്കി. കൊട്ക്കാൻ ബുദ്ധ് ബുദ്ധിമുട്ട്ണില്ല അവ്ടെംപ്പം ഞമ്മ ആ ഒറ്റക്ക് പോവാനായി ട്ടു ഇല്ലല്ലോ ഹെ പിന്നെ ഞാൻ ഞ് ഇവര് ഇപ്പാരൊക്കെ ഇണ്ടാവുമ്പോ അമ്മക്കും ഓൽ. ആക്കി കൊട്ക്കും ഇഞ്ഞ് ഞമ്മളെന്നെ രാവിലെ. വൈ കുന്നാരം ഇങ്ങനെ കൊണ്ടെര്ണ്ടെ അപ്പ ഞാൻ ഓട്ടോ ട്ടൊ ഓലെ ആക്കി വല്യ ആൾ പിന്നെ കൊർച്ച് ലോ കൊർ ച്ച് ദൂരെ ആണ് അപ്
എങ്ങനെ ബസ്സ് ഓൽ ഓട്ടോലാ പോൽ ഉം ഉം
ബസ് ഉണ്ട് ബസ്സിലൊക്കെ നല്ല തിരക്ക ആഹ് ഒരാള് ഒരാൾ മൂന്ന് മൂന്നര മറ്റേൾ നാല് മണി. രണ്ടാളും രണ്ട് സ്കൂളാണ്. ഒന്നി ഒന്ന് രണ്ട് പേരും രണ്ട്
വെരുമ്പോത്തിന് ചായക്കടി ഒക്കെ ഇണ്ടാ കണ്ടെ
ആ ചായ കടിം. ഒക്കെ വാണം ഉം ചായക്ക് എന്താ കടി ചോയിക്കണ്ടല്ലോ ചോയിച്ച് കാണ്ടാണ് സ്കൂൾട്ട് വെരാ വേറെന്താ എവിടെങ്ങൾ ഇങ്ങക്ക് എന്താ ചാഴക്ക് സ്നാക്സ് എന്തെ ഇണ്ടാക്കോ
സ്പെഷ്യ
സ്നെക്ക്സ് എന്തെലും ഇണ്ടാക്കൽ ഇണ്ടോ. സ്നെക്ക് എന്തെങ്കിലും ഇണ്ടാക്കൽ ഇണ്ടോ ചോയിച്ച ചായക്കെ
അങ്ങനെ ഇണ്ടാക്കലൊന്നും ഇല്ല എപ്പളെങ്കിലൊക്കെ ഇണ്ടാക്കും
പഴുത്ത ചക്ക പൊരിച്ചീനു ചക്കപൊരി ഇണ്ടല്ലോ
ആ ചക്ക പൊരി എര്ത്ത് നല്ല ടേസ്റ്റ് പക്ഷെ കൊർച്ച് പണി ഇട്ക്കണം
ആഹ സേ റെഡിയായി വീട്ട് ഉണ്ടാക്കിയ എന്താ ഒരു കറുമുറു
ആയിട്ടല്ലേ ചെറുതായിട്ട് കട്ട് ചെയ്യണല്ലോ അല്ല ചെറുതായിട്ട് കട്ട് ചെയ്യയും ചെയ്യും വേണ കുറയട്ട് ടൈം വെച്ച നമ്മള് ഗ്യാസി വേവിച്ചു വണല്ലോട ടൈംടിച്ച മണിയ ആണ കൊറ ടൈം പിടിച്ച ആഹ പിന്നെ എന്താ അങ്ങട്ട ഫുഡ് എന്താന്ന്
പിന്നെ ചോറും മീൻകറിയ മീൻപൊരിച്ചതും ഉപ്പേരിയൊക്കെ
ആഹ ചോറ് ഇങ്ങ എപ്പഴ വെച്ച ഇവിടെ അ ഇ അന്ന് ചിക്കനേനോ നോക്ക തരും അപ്പഴും എതുപ്പ ഒക്കെ ഉണ്ടായിു
വേറെന്താ നട്ട്
എന്നാ ശരില്ല നമ്മള
ആഹ ആ ആയിട്ട